ആഹ് ഇപ്പൊ ശരിയയി അതില്ലേ റീഫ്രഷ് ചെയ്യാ എന്നാ ദേഹത്ത് കൊണ്ട് അങ്ങനെ കാണിക്കുന്നേന്ന്
ആഹ്
റീഫ്രഷ് ചെയ്തിട്ടാവും ശരിയായി
ആഹ് ആയില്ലേ അതന്നെ ഞാനും വിചാ ഞാനന്നിട്ട് ചോയിക്കാൻ നോക്കുവാ ഞാന് അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ അപ്പൊ റെഡിയാവോ നോക്കട്ടെ എന്ന് വിചാരി
ആഹ് ഞാന് റീഫ്രഷ് ചെയ്ത് അപ്പൊ ശരിയായി എന്തായി ചായയൊക്കെ കുടിച്ചോ
ചായയോക്കെ കുടിച്ചു ഫുഡ് കഴിക്കാനായി രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാനായില്ലേ?
അതെ എന്ത് ഭക്ഷണ രാത്രിക്ക് ഇണ്ടാക്ക
ബട്ടൂരെ ബട്ടൂരി ഇണ്ടാക്കി ബട്ടൂരി
ബട്ടൂര ഇണ്ടാക്കിയാ അത് യിണ്ടാക്കാൻ അറിയുന്നോ
ആ അങ്ങനത്തെതൊക്കെ ഇണ്ടക്കാൻ അറിയാം ഒക്കെ ഇണ്ടാക്കാനറിയും പക്ഷേ കൊറേ അളവ് കൂടുതലാവ ആണെങ്കി പേടിയാന്നേ ഉള്ളു ആ മടിയും ഉണ്ട് നല്ലോണം മടിയുണ്ട്
അതെങ്ങനെ ഇണ്ടാക്കന്നെ ഒന്ന് പറയ്യോ
അത് മൈദെയും
ആഹ്
മൈദി ഈസ്റ്റും ആഹ് അത് ഇണ്ടാക്കീട്ടില്ലേ ഈസ് രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് അത് കൊർച്ച് ചൂടുവെള്ളത്തില് മിക്സാക്കീട്ട് കൊർ ച്ച് പാല് വേണെങ്കി എല്ലാരൊന്നും പാലുപയ്ക്കൂല പാല് വേണെങ്കി കൊർച്ച് പാലും വേണെങ്കി മുട്ടിം ചേർക്കാ ഉപ്പൂട്ടിട്ട്
ആ ഈസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് വെക്കണ കൊറച്ചു സമയം
അങ്ങനെ വേണെങ്കി വെക്കാം ഞാനങ്ങനെ വെക്കലൊന്നില്ല ചൂട് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യല ഞാന് കൊറച്ച് പാല ചേർത്തിട്ട് പിന്നെ മൈദെ ഇട്ടിട്ട്
ആഹ് എത്രെ ഇയ്ലേക്ക് മൈദാ അങ്ങനെ കണക്കൊന്നുല്ല
മൈദത കണക്കില്ല സുമാറാ നമക്കെത്ര വേണം അയ്നൻ ഷിചിട്ടല്ലേ ആക്ക്വ അല്ലാണ്ട് ഇത്ര ഈസ്റ്റിന് ഇത്ര മൈദ അങ്ങൻത്തെ കണക്കൊന്നെനക്ക് അറീല്ല
ഓഹ്
പിന്നെ കൊർച്ച് ക്യാരറ്റും കൊർച്ച് മല്ലിച്ചപ്പൊക്കെട്ടിട്ട് കൊയ് നല്ലൊണ്ണം കൊയ്ച്ചിട്ട് ആഹ് ആ അതിട്ട കൊറച്ച് കൊറച്ച് മൊഞ്ച്കിട്ടും അത്ര തന്നെ വേറെ പ്രത്യേകിച്ച് പച്ചൊന്നുംല്ല ആ ആഹ് ഇപ്പ വന്നിട്ടത് നല്ലോണം പൊങ്ങി വന്ത രണ്ട് മൂന്ന് മണിക്കൂർമതി ആ നല്ല രീതിൽ കുഴച്ചി ട്ട് മേലെ വേണമെങ്കി എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട്
ആഹ്
അങ്ങനെ കുറച്ച ആ ഒരു ആഹ് രണ്ട് മൂന്ന് മണിക്കൂറ് വെച്ചാ തന്നെ നല്ല പൊങ്ങി പാത്രം നിറ ചായിട്ട് ഇങ്ങനെ വരും എന്നിട്ട് പിന്നെ അത് ഓരോ ബോളാക്കി വെച്ചിട്ട്
അച്ചിലമ്മർത്ത്ന്നെ
റൗണ്ട് അല്ല ആഹ് ഇങ്ങനെയ ഞാനച്ചല്ല പരത്തി എടുക്കണം
ആഹ് പരത്തി എടുത്തിട്ട് അത് മുറിക്കുന്നല്ലേ നാല് കഷ്ണക്കിട്ട്
നാലായിട്ട് ട്ടോ രണ്ടായിട്ടോ എങ്ങനെയാണെ നമുക്ക് ഇഷ് എന്ത് ഡിസ എന്തെങ്കിലും സൽക്കാരങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല മോഡൽ ആക്കിയിട്ട് മുറിക്കും അങ്ങനെ എങ്ങനെ വേണെങ്കിലാക്കാം വെജ്ജ് കുറുമ
വെച് ഞാനിന്ന് പുട്ട് പുട്ട് പുട്ട്
എന്ത കറിയി ണ്ടാക്കി-? -
കറി ന്ത് കടല
രാത്രിയിലും പുട്ട് കഴിക്കു ല്ലേ
ആഹ് രാത്രി കഴിക്കോപുട്ട് എ അനക്കുമ്പോനക്ക് ഇഷ് ട്ടൊ മോൾക് മോൾക് തിന്നലപിട്ട് മുളക്കിപ്പ ദോശ ചുടണം
ആഹ്
മോൾ ക്ക് ഇഷ്ട ഇല്ല.
ഉം ഉം ഉം.
മോള് കഴക്കില്ല എങ്ങനെ കഴി കഴി ഇല്ല ഞാന് കഴിച്ചിട്ട കഴിക്കണ്ടത്രെ.
ഇല്ല ഞാനും കഴിച്ചിട്ടൊന്നുല്ല.
ഉം ഹസ്ബൻഡില് വന്നോ?
ഉം വന്നു വന്നു വന്നു വൈകിട്ട ആകുമ്പ ആറ് മണിയാ കുമ്പോ ഇങ്ങനെ വരും. മക്കളുണ്ട് ഇല്ല ഇല്ല പറഞ്ഞിട്ടൊന്നുല്ലാ ഉം...
എത്ര സമയാവും?
അത് നമ്മള എത്ര ടൈം ഇണ്ടാവും അത്രയും സമയം അവര് ന്നിക്കും.
ഞമ്മള് ഒറങ്ങീല്ല അവര് ഒറങ്ങലാല്ലേ?
അവര് ഉറങ്ങൂല്ല രാവലെവരെ വേണങ്കിലു അവരിരിക്കും.
ആഹ ഹ്
പ്രത്യേകിച്ച് ഒറക്കൊന്നും വരൊന്നുന്നില്ല അവരീക്ക്
അത് ന്നെ.
മഴയെണ്ട് ഇപ്പം മഴയുണ്ട് ഇവിടെ ഒരേ മഴ മഴ അതാന്ന് കുറേ ടൈം ആയി നാളെ അവ ധി ഉണ്ടോ അവധിയ ഉണ്ടോ നോക്കി നീക്കുന്ന്.
പക്ഷെ ഇന്ന്ലേ വേഗം വന്നിട്ടാ അവധി ഞാൻ വിചാരിച്ചട്ടുണ്ടായിന്നാണോ അവധി കൊടുക്കന്തോ?
കൊടുക്കുംന്ന് നല്ല മഴയല്ലേ ഉച്ചക്ക് ശേഷം എല്ലാം നല്ല.. മഴയുണ്ടായേ.
ആ നല്ല മഴയ എന്ത് നിർത്ത് ഇങ്ങനെ രാത്രിആയ പോലെ ഇടിവെട്ടിട്ടുണ്ടായിനേ.
അങ്ങനെ തന്നെയ ഇന്റത്
ആഹ് പ പക്ഷെ വന്നിട്ട ഇതുവരെ മെസ്സേജ് വന്നില്ല. ഉം കോള് കൊറേ ചെയ്താതി
കോള് അഞ്ചെണ്ണം കഴിഞ്ഞു ഇത് ഇപ്പ അടുത്ത പത്തെണ്ണത്തിന്റേത് വന്നു അയിന്റെ. ചെയ്യണം.
ആഹ് ഇത് വേറെ
പിന്നെ എന്താണ്? വിശ് പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്താണ്?
നിങ്ങള് പുട്ടനൊക്കെ ഇങ്ങനെ ഇവിടെ മില്ലില് കൊണ്ടു പോയിട്ട് അരി പൊടിച്ച് കൊണ്ടുക്കു ല്ലെ പൊടി പാക്കറ്റ് വാങ്ങിയിട്ട്
ഇത് ഞാന് റവാന്റെ പുട്ടു ചുട്ടേ റവാ
ഏഹ് അതെങ്ങനെ സാധാരണ പുട്ട് പുടി അങ്ങനത്തെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും.
ആഹ് അരിന്റെ മാവ് പൊടീന്റത് അതുപോലല്ല അത് സോഫറ്റ് ണ്ടാവല്ലോ ഇതിപ്പ ഇണ്ടന്ന് ചൂട്ണ്ട ചൂടായിറ്റാമ്പോ കൊറച്ച് കഴിയുമ്പോ അത്ടാന്നല്ലേ തരിന്റെ റവാന്റെ
അങ്ങനെ തന്നെ അങ്ങന തന്നേ തേങ്ങലി ട്ട്
ആഹ് അതേ ആഹ് അതുപോലെന്നെ. ഇതാ അരി പൊടിച്ചിട്ട് കൊണ്ടുവരുന്ന പോലെന്നെ ചുടുന്നത്.
ഇത് ഇങ്ങനെ കൊയ ശരിക്കും നല്ല വൃത്തിക്ക് കുഴയ്ക്കാനൊക്കെ പറ്റും റവേന്റേതാകുമ്പം?
ആഹ് പറ്റുന്നു നല്ല അത് എങ്ങനെ നല്ലോ കൊറച്ച് കൊറച്ച് ഇങ്ങനെ വെള്ളം തളിക്കണോ ഉപ്പിന്റെ വെള്ളം ഒരിക്കള ഇങ്ങനെ കൊറേ വെള്ളം ഒഴിച്ചിട്ടകുമ്പോക്ക അത് ഉണ്ട കെട്ടും ഉണ്ട കിട്ടാല്ല നല്ല ആ കൊറച്ച് കൊറച്ച് വെള്ളം തതിളിച്ചിട്ട് നല്ല ഇങ്ങനെ കുഴക്കണം നല്ല മിക്സ് ആക്കണം അങ്ങനെ ഒതിരിുതിരി പോലെ ആയിട്ട നമ്മക്ക് അത് ച ഇതലക്ക ഇടും മറ്റേ പുട്ടിന്റെ കുട്ടിയിലേക്ക് തേങ്ങ അതും പിന്നെ ഇങ്ങനെ പുട്ടില് മസാല പോലെ ആക്കുന്നല്ലേ തേങ്ങക്പകരം ചെമ്മീൻ മസാല ഈ തൈറ്റ അങ്ങനെ ഉടലുണ്ട്
ആഹ് അങ്ങനെയ ആക്കും അങ്ങനെ ചെയ്യും പക്ഷെ അത് ഞാ സാദാഅരിീന്റെ പുട്ട അങ്ങനെ ആക്കിന ഞാ റവ ഇതുവരെ ചെയ്തിട്ടില്ല
ഞാനരീൻാലല്ല റാ വേലന്നാ അത് ചെയ്തത്
ആ അങ്ങനെ ഇഷ്ടം മക്കൾക്ക് ഇഷ്ട ഇവിട അങ്ങനെ എന്തേലും മസാല ബീഫിന്റെ വല ചെമ്മീന്റെോ അങ്ങനെ എന്തെനെ വെട്ട്
ആഹ മസാല ഉണ്ട അതായില്ലേക്കന്നെ കറി അതന്നെ ആായല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ കഴിക്കാന് ഉ ഞാൻ ചെമ്മീന്റെ അധിക ആാക്കലുണ്ട അത് അത് നല്ല ഒരു ചെമ്മീന്റെ ഒരു മണവും ഇതുമായി്
മണ ഉണ്ടാവും ആ ഹസ്ബൻഡൻ്റ് നാട്ടിലില്ലേ
ഹസ്ബൻഡ് നാട്ടിലന്നെ പക്ഷെ അവര് ആഴ്ചക്ക് ഇങ്ങനെ വരും ഹോട്ടൽ പണിയാ അപ്പൊ അത് കൊറച്ച് ദൂരോ അങ്ങനെ ഡെയ്ലി വരലാ
ആഹ് ആഹ്
നാട്ടില് കൊറച്ച ദൂരം രാത്രിയെല്ലാം വരാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ ആ കഴ്ചക്കെ അങ്ങനെല്ലാം വരും
ഉം ആ
ഉ
ഉം
രാത്രിയിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട ഇരുന്നിനൊ
ഉം രാത്രില് പണി ഏകദേശം എന്താ ഒരു ഒരുമിച്ച് പഠിച്ചൊരു കൂട്ടുകാരിണ്ടേന് വൈകുന്നേരേ വന്നിട്ട് കുറച്ച് മുന്നേ പോയേ പണി ഇങ്ങനെ കുറച്ച് പെൻഡിങ് ആയി പിന്നോ ഓള് പോയപ്പോ പണിയെടുത്തു
ആഹ് വെറുതെ വന്നതാ
ആ വെറുതെ വന്ന ഓളെ അവര് കല്യാണം കഴിച്ച് കൊണ്ടോയ് ഇന്ദുസാ അപ്പൊ അവര് ഹസ്ബ അവടെ ഭർത്താവിന്റെ വീട്ടിലല്ലേ നിക്കുവാ ഇന്ന് ഓളെ വീട്ടിലേക്ക് വന്നപ്പോ അങ്ങനെ ഇവിടുത്തേക്ക്‌ വന്നത്
ആഹ് ഒന്നിച്ച് പഠിച്ചതാ
നമ്മള് ഒരുമിച്ച് പഠിച്ചു
ആഹ് നീ എത്ര വരെ പഠിച്ച്ണ്
ഞാന് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഈ ടി ടി സി പഠിച്ച
അതെയാ
ഉം
ഉം അങ്ങനെ ടി ടി ന് പോയത് ടീച്ചറിന്റെ
എന്തേ
ടി ടി പഠിച്ചിട്ട് ടീച്ചർന്റെനല്ലേ നീ അംഗനവാടിലായെടാ ഇണ്ട്
ആഹ് അ അത് ഈ ടി ടി സി പരസ്യത്തില് വരുന്നതല്ലേ അത് നമുക്ക് വേറെ പഞ്ചായത്തിന്റെ ഇതില് വേറെ ഇന്റർവ്യൂ വരും അപ്പ അങ്ങന അങ്ങനെ പോയിട്ട് അങ്ങനെ അംഗനവാടിനന്റെത് കേറിയ് ഈ ടി ടി സി പഠിച്ച് ഞാന് ഇതുവരെ ടീച്ചറായിട്ട്ആട്ട് കേ ആ ടൈമിൽ തന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ കുട്ടിയായി പിന്നെ അത് അവിടെ നിന്നു തീർന്നു മ് മ് മ് അതന്നെ ആ ടൈ ആ പഠിച്ചിറങ്ങിയ ആ ട്രെയിനിങ് കഴിഞ്ഞ ആ ടൈമ് ആ സമയത്തന്നെ നമ്മള് കേറളാണെങ്കി നമ്മള് പോവും ഇല്ലേ പിന്നെ പോയി
പിന്നെ
ഞാൻ ഉം സത്യാ ഞാൻ ഇന്ന് പഠിക്കുന്ന മ മക്കളോടെല്ലാം ഞാനതാ പറഞ്ഞേ നിങ്ങള് ദയവ് ചെയ്തിട്ട് കല്യാണം കഴിക്കരുത് പഠിക്കേ പഠിച്ചിട്ട് ജോലി വാങ്ങി നിങ്ങള്ൾല്ല മോളുണ്ടല്ലോ ഞ പ്ലസ് ടു കിട്ട് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ച് വയസ്സാവാണ്ട് കല്യാണം പ്ലസ്ടു കയ് എന്റെ മോളല്ല ഇത്താത്താന്റെ മോള് എന്റെ ചെറിയ മക്കള് അപ്പൊ അവളോട് ഞാൻ ഇതാ പറഞ്ഞത് നീ ഒരു ഇരുപത്തിയഞ്ച് വയസ്സായിട്ട് കല്യാണം കഴിച്ച ക്ഷെ മദൂര തെരക്കൂലാ കല്യാണം കഴിക്കാൻ
കല്യാണം കഴ്ച്ചൊക്കെ പോയി പോയതന്നെ ജീവിതം അത് വേറെ ജീവിതം ഇത് ഈ ലൈഫ്
ആഹ് ഒറ്റക്കില്ല അത്രയൊന്നും ഒന്നും കല്യാണം കഴിഞ്ഞ ആസ്വദിക്കാൻ പറ്റൂല ഒന്നും അല്ല എല്ലാം നമ്മള് തലയിലായിലേ എല്ലാം നമ്മള് ചിന്തിക്കണ്ടേ
പിന്നെ അതന്നെ അതൊക്കെ
അതല്ലേ ഞാന ന്താ... ഇപ്പെ എല്ലാ മക്കളോടും ഞാൻ പറിൽ ണ്ട് ദയവ്യ്ത് നിങ്ങളൊരിരുപത്തഞ്ചു വയസ്സ ആവാതെ കല്ലിയാണം കഴിക്കരുത്.. മ്മളെല്ലാ ഇരുപത്തി രണ്ട് വയസ്സായപ്പഴ്ത്തേക്ക് രണ്ടും പുള്ളേരാ കയ്യിത്തെരും ആഹ്
രസല്ലേ കല്യാണം കയ്ഞ്ഞിട്ട്
ആഹ് അങ്ങനെ തന്നെ എന്തോ വെല്ലോം ഇണ്ടായിനേന്
പിന്നെ ഇപ്പോൾത്തെ കുട്ടികള് അങ്ങനെ അങ്ങനെ വേഗം കല്യാണം കഴിക്കുന്നില്ല
ഇല്ലേ ഇപ്പൊ ഒരു ഉം ഇരുപത്തിമൂന്ന് ഇപ്പം പഠിച്ച ജോലി ഇല്ലാത്തവരൊന്നും ഇല്ല
ഇല്ല അവരിപ്പോ ജോലി ജോലി ഇണ്ടാന്നേ നിങ്ങ അങ്ങോട്ടെ ഇപ്പ ആണ്ങ്ങളല്ല പെണ്ണ് പെണ്ണ് പിള്ളേരാ ചോദിക്കുന്നത് ജോലി ഡാ ഇപ്പൊ ചെക്കന് ജോലി ഉണ്ടാന്ന് ചോയിക്കണ് അങ്ങോട്ട്.
ചോയിക്കുന്നുണ്ട് ആ ഇപ്പ എല്ലാ ആണുങ്ങൾക്കും ഇപ്പ മനസ്സിലായി കാരണം രണ്ടാ.. ഇപ്പം ജോലി ഉണ്ടെങ്കിലെ മുന്നോട്ട് പോകാൻ പറ്റും അവരും സമ്മതിക്കുന്നുണ്ടത്.
അതെ മതന്ന പിന്നന്ത്പ്പാ.
ഉ എന്ന ഓക്കെ വിളിക്ക.
ആ ആ ശരി ഓക്കെ.